ഹലോ പറയൂ
പറയൂ എന്താ ഫുഡൊക്കെ കഴിച്ചോ
കഴിക്കാൻ പോവുന്നേ ഉള്ളു അവിടെ കഴിച്ചോ
ഇല്ലല്ല കഴിച്ചിട്ടില്ല ആഹ് കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ല പെഷൽ ഉമ്പ മമ്പാർ ഉപ്പേരി ഉണ്ട് പിന്നെ കറി എന്തോ റേഞ്ചിന്റെ ഇഷ്യു എന്തോ ഉള്ള മാതിരി തോന്നണം പറയുന്നുണ്ട് പക്ഷെ കേൾക്കുന്നില്ല എന്തോ ബുദ്ധിമുട്ട ണ്ട് നിങ്ങൾക്ക് ആഹ് ഓക്കെ ആഹ് ഓക്കെ ഓക്കെ എനിക്ക് നേ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞൊണ്ടിരിക്കും പിന്നെ ഉപ്പേരി കറി പപ്പടം ഓഹ് കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്
ആഹ് ആ ആഹ് ന്നട്ട് ഫുഡ് ഫുഡ എപ്പ കഴക്ക മഴല്ലപ്പോ വെയില ആഹ് ഉം
പിന്നെ പിന്നെ എന്താ ആശ്യ വീട്ടിലല്ലാരും ഉണ്ട് വർത്ത വറുത്തൊ കണ്ട ആഹ് വർക്കൊക്കെണ്ടോ വറ വർക്കനൊക്കെ പോകുന്നുണ്ടോ
ഇല്ല ഇല്ല പോകുന്നില്ല ങ്ങൾ പോവണ്ടോ
ഇല്ല ഇല്ല
ആഹ്
പിന്നെ
മയ ഒന്ന് രാവിലെ പെയ്തിീന്നില്ല എവിടെ പെയ്തോ
ഇല്ല ഇല്ല രണ്ടു ദിവസായിട്ട് മഴയൊന്നുംല്ല ലാസ്റ്റ കണ്ട മൂ ആഹ് ആഹ് ലാസ്റ്റ് കണ്ട മൂവി ഏതാ
മൂവി ഞാപ്പൊ മിനിഞ്ഞാന്ന് ഫോണില് കണ്ട ദൃശ്യം ത്രീല്ലേ തിയേറ്ററിൽ ഇപ്പ ലാസ്റ്റ് പോയിന്ന് മറ്റേ ജിം ക്കാനൊക്കെ പിന്നെ പോയിട്ടില്ല
പോവലുണ്ട് പോവലുണ്ട് ഇപ്പൊ ലാസ്റ്റ് ദൃശ്യം ത്രീ കണ്ടു
ഏഹ് ഞാനത് ഫോണിൽ കണ്ട ഇന്നലെ
ആഹ് അത ഇറങ്ങി അന്നന്നെ പോയി കണ്ട് ഇനിയിപ്പോ ബാലനോ അങ്ങനെൊരു മൂവിയും കൂടി ഇറങ്ങിയിട്ടില്ലേ
ഏയ് അത എനിക്കറിയില്ല ഞാൻ വല്ലാതണ്ട് ഞെ ഫോണില് ടെലഗ്രാമില് ഇങ്ങനെ വരുമ്പോ കാണും
ആഹ് ആഹ് ഓക്കെ
അങ്ങനെ
പിന്നെ ആ മൂവിന്റെ അഭിപ്രായം എന്താ
ദൃശ്യ ദൃശ്യം അത് വലിയ കഥയൊന്നുല്ല അങ്ങിപ്പോ നാലാ ഭാഗം ഇറങ്ങണ്ട്
എന്നാല എന്തായാലും വരും ലാസ്റ്റ് അത് അങ്ങനെയള്ള എന്റ് എന്തായാലും വരും
ആഹ് വൃത്തിയല്ലോ
ഏഹ്
അതങ്ങനെ നിർത്തിയല്ലോ അപ്പൊന്നി നാലാ ഭാഗന്തായാലും വര്ന്ണ്ടാവും
ഒക്കെ
രണ്ടാ ഭാഗൊന്നൂടിം തിലേറെന്നൂടി റെസണ്ടായിനി തോന്നല്ലേ
രസണ്ട് അതെ
ആഹ് കണ്ടിങ്ങനെ ഇര് ക്ക വേറൊന്നുല്ല.
വേറൊന്നുല്ല
ആഹ്
പിന്നെന്താ കുളില്ലാം കഴിഞ്ഞാ
ന്താ
വൈന്നേരം സ്പെഷ്യലായിട്ട് അങ്ങനെല്ല ഞാനെ ഇവടയിന് മൊത്തത്തില് വെക്കുവായിരിക്കും. രാവിലെ ഇനി ഇണ്ടെങ്കില് എന്തേലും ഒരു കറി അങ്ങനെ വെക് ക്ക്ള്ളൂ. രാത്രി ആയിട്ടാണ് പ്രത്യേകിച്ചൊന്നു വെക്കൂല. ചോറും ഇതന്നെ.
അങ്ങനെ. ഇന്ന് മീനൊന്നും വാങ്ങീല്ലാ?
മീൻണ്ട് മീൻണ്ട്. മീന്ണ്ട് പിന്നെ മമ്പയറും ചക്കക്കുരു ഉപ്പേരി ഇഹ് എന്തോ ഒരയിന്, മുള്ള് മീനല്ലാത്തൊരു മീന്. അയിന് പേരൊന്നും അറീല്ല.
മീനൊന്നു നല്ലത് കിട്ടാറില്ലല്ലോ?
ഇല്ലല്ല.
ഊം.
എന്താ കറിയൊക്കെ വെച്ചേ?
കറിയിന്ന് ചിക്കനാ.
ചിക്കനാ?
ഉ പിന്നെ കൂർക്കൾ ഉപ്പേരി.
ഉം.
ഉം. രാത്രിക്കക്ക് പത്തിരിണ്ടാക്കണം.
പത്ത് പത്തിരിയോ?
ആഹ് രാത്രിക്ക് പരത്തിച്ച്ക്ക്ണ്. ഇനി ചുടാനോള്ളു.
ആഹ് ആഹ്. ആഹ് പിന്നെന്താണ്? ഇങ്ങനെ പോണ്‌ല്ലേ?
മ്മ് വേറെന്തൊക്കെണ്ട്?
വേറെന്താ സുഖായി ട്ട് പോണ്.
പോണു. മഴ ഓണ്ട് ഡ്രസ്സൊന്നും ഒണങ്ങ്ണ്ടാവില്ലാല്ലേ?
അഹ് ഇല്ല ഇല്ലല്ല. അത് നമ്മൾ മേലന്നെ തോറിയിടും. പൊറത്ത് ഇടലേ ഇല്ല. പക്ഷെ ഇവടങ്ങനെ മഴ ഇല്ലട്ടോ. ശരിക്ക് ജൂണ് തൊടങ്ങേണ്ട മഴ ഇതുവരെ ആയിട്ടും ശരിക്കങ്ങനെ മഴ ഇല്ലല്ലോ?
ആഹ് അതങ്ങനെ പെയ്തിട്ടില്ല. ഇപ്പൊ രണ്ടൂസ യിട്ട്ങ്ങനെ കൊറച്ചൊക്കെ, ആഹ് അങ്ങനെ.
ഞ്ഞിതാ ആഗസ്റ്റില് നല്ല മഴേക്കാരം, പ്രളയം പോലെണ്ടാവും. ആഹ് അതെ.
അറീല്ലാ. പ്രളയൊന്ന്
ഉം. ണ്ടാട്ടെ അതെ അതെ അല്ല അങ്ങനെല്ല. ഒരു മണി മുന്നേ ത്തെ വർഷം അങ്ങനേര്ന്നല്ലോ ഇണ്ടായേ? കാരണം തീരെ മഴ ആദ്യ പെയ്യാണ്ടെ ലാസ്റ്റ് ആഹ് ഈ മഴൊക്കെ പാട് ആഗസ്റ്റ്ക്കാണ്ട് പെയ്തു. അതാ കഴിഞ്ഞതിലാവോ അപകടങ്ങളൊക്കെ ഇണ്ടാവാൻ കാര
ആഹ്, മഴ വാണേനും.
അതെ. നിങ്ങളാടൊക്കെ വെള്ളൊക്കെ കേറൊ മഴെയ്താ.
ത്ണ്ടോ? വെള്ളൊക്കെ ഇണ്ടൽക്ക. ഞങ്ങക്കാണെ മാർച്ചൊക്കെ ഒന്നാവുമ്പോ വെള്ളം വെള്ളം കൊറവ ഒരരവിടം. ഇവിടെ, അല്ല ഇവിടെ കെണറില്ലേ, കെണറും കൊയലും ഒന്നും കുത്തിയിട്ട് വെള്ളം കണ്ടിട്ടില്ല ഇവിടെ. പാറേണ് ഫുള്ള്.
ആഹ് അത് ഞങ്ങളെ ഇവിടെ അങ്ങനെയണ്‌. പോയാ വെള്ളം ഒന്നരാടം വരും. ഞ ഇവിടെയും കിണറോ, ആഹ്. ഞങ്ങള് ഈ ഇവിടെ കല്ല്യാണം കഴിച്ച അവിടെ ആ ഭാഗത്ത് ഒരു ഭാഗത്ത് തീരെ വെള്ളല്ലാ, ആർക്കും വെള്ളല്ലാ. അപ്പൊ അത് പൊഴേന്ന് ഫിൽറ്ററെയ്തിട്ട് നമുക്ക് പമ്പൗസ് വഴി, അങ്ങനെ കിട്ടണതാ. രണ്ടു ദിവസം കൂടുമ്പഴേ വരൂള്ളു. പക്ഷെ ഇന്റെ വീട്ടില് അങ്ങനെല്ല, വെള്ളണ്ട്. ആഹ് മുറുക്കനാടു വെള്ളം അങ്ങന ത്തൊക്കെ വെള്ളം നമ്മളെ ആഹ് നാട്ടില്ണ്ട്. ഇവിടെ ആ ഒരിത് മാത്രേ ഉള്ളൂ.
ആഹ ആഹ അങ്ങനെ ഇവിടെ പിന്നെ ലൈൻ വെള്ളാണ് ഇവിടെ ഒരു പാടത്ത് ഒരു കിണർ ഉണ്ടെ അവിടന്നെ അങ്ങനെ ഇത്ര ഇരുപത് വീട്ടുകാർക്കൊക്കെ ഒന്നിച്ചില്ലതാ
അപ്പൊ അയിന് ക്യാഷോ അടക്കും ലെ
അത് അല്ല ഇവിടെ പിന്നെ ഞാങ്ങളെന്നെ വെള്ളം ഇടല് അപ്പൊ പിന്നെ പൈസ പിരിച്ചു എല്ലായിട്ത്ത്ന്നും ഇരുന്നൂറ് രൂപ പിന്നെ കറണ്ട് ബില്ലൊക്കെ അതിലടക്കും അങ്ങനെ പിന്നെ ലാസ്റ്റിക് വെള്ളം ഇണ്ടാവൂല്ല പിന്നെ വെള്ളം വേടിക്കും
ആഹ ഇങ്ങക്കൊക്കെ എത്ര കരണ്ട് ബില്ല് വരും
ഞങ്ങക്കിപ്പൊ ഈ മാസം വന്ന് രണ്ടായിരത്തി ഇരുന്നൂറ്റി ചില്ലാനം
അത് ഈ വെള്ളം അടിക്കണോണ്ടാണോ ഇത്ര തോനെ വരുന്നേ
അത് ഇവിടെ ഭയങ്കര ഇത് ഇണ്ട് വെള്ളം എടുക്ക അത് അയിന് ഇവിടുന്നല്ല മോട്ടറെ അയിന്റെ മോട്ടർ വേറേണ് ഉം സ്വിച്ച് അത് അവിടെ പോയിട്ട് ഇടും മോട്ടർ ഇടും പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ടാങ്ക് ചാട വേറെ ടാങ്ക് ഇണ്ട് വലിയ ടാങ്ക് പതിനായിരത്തിന്റെ
ആഹ
പിന്നെ അത് തൊറക്കും അങ്ങനേണ് ഇവിടെ പിന്നെ ഡെയിലി വേണം ഡെലി വെള്ളം വേണ്ടേ
ആഹ് ഓകെ അല്ല ചെലത് ഒന്നരാടെ ആഹ് ഞങ്ങളിവിടെ ആദ്യം ഒന്നരാടേന്നു ഇപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ അങ്ങനെ പന്ത്രണ്ട് മണി വന്നാല് ഏഴ് മണി ആമ്പോക്കിനും കഴിയും അപ്പൊ നമ്മളെ തിരുമ്പലും ഒന്നും കഴിയൂല നമക്ക് അത്രയും ഒരു ദിവസത്തെ വെള്ളം അവിടെ നഷ്ടാണ്
ആഹ ആഹ ഇന്നെ ഡെയൽല് അല്ലേ പിന്നെ വെള്ളം ഉണ്ടാവൂല
ആഹ
ഇപ്പൊ വെള്ളം ഇണ്ട് ഉം ഇപ്രാവശ്യം ഇനി എങ്ങനേ അറീല്ല മഴ പെയ്താ വെള്ളം ഇണ്ടാവും
ഓക്കെ
പിന്നെ ഇവിടെ പഞ്ചായത്തിന്റെ ഒരു കിണറ്ണ്ട് അവിടെ പോയി കുളിക്കലും തിരുമ്പലൊക്കെ അവിടെ പോയിട്ടെന്നെ
അപ്പൊ അടുത്തെന്നാ
ആഹ കൊറച്ച് കൊറച്ചണ്ട് പോണം വല്ല്യ നിക്കാ കൊറച്ചൊക്കെ നോക്കിയാ കാണ് ണോടുത്താണ് അവിടെ പഞ്ചായത്തിന്റെ കെണറും വെള്ളം ഇതുണ്ട്
അപ്പൊ വീട്ട്ന്ന് വീട്ട്ന്ന് അലക്കലൊന്നും ഇല്ല അലക്കാനേ പറ്റില്ല
ഇപ്പഴല്ല അത്‌ ഈ വെള്ളം കുറവാവുമ്പോ മാർച്ച് ഏപ്രില് മെയ് മാസം ആ രണ്ട് മാസം അത് മാർച്ച് ച്ച് വരെ കുഴപ്പല്ല
ആഹ
ഏപ്രില് മെയ് ആ രണ്ടു മാസം
ഓക്കെ
പിന്നെ ഇപ്പൊ എലക്ഷനും കാര്യങ്ങളായോണ്ട് ഈപ്രാവശ്യം പിന്നെ ഇബല് പാർട്ടിക്കാര് വെള്ളം കൊണ്ടന്നന്നു
ആഹ്
അപ്പൊ അതിങ്ങനെ ഡെയിലി ഒര് ഇരുന്നൂറിന്റെ ഡ്രമ്മ്ണ്ടല്ലോ
ആഹ്
ആഹ് അതില് കൊണ്ടന്നെരും
ഉം ആഹ് ഓക്കെ
വല്ലാതെ ബുദ്ധിമുട്ടിട്ടില്ല ഇപ്രാവശ്യം പിന്നെ പൈസ കൊടുത്ത് വെള്ളം മേടിച്ചിട്ടില്ല
ആഹ് ഓക്കെ
ഉം എന്നിട്ട്
പിന്നെ
ഹസ്ബന്റൊക്കെ നാട്ടി തന്നെയാണോ
ഏഹ്
ഹസ്ബന്റെക്കെ നാട്ടിലന്നേണോ ചോയിക്ക
അതെ അതെ അതെ അതെ നാട്ടിത്തന്നെ
കുട്ട്യേളെത്ര കുട്ട്യേള്ണ്ട്
ഒന്ന്
ഉം പഠിക്കുവാ
ആഹ്
ഉം
പിന്നെന്താ
ഉച്ചക്ക് ഒറക്കം ഒറക്കൊന്നുല്ലേ
ആഹ് ഒറങ്ങും ഇപ്പ കെടന്ന് ഞാന് എല്ലാം കഴിഞ്ഞ് പത്ത് പന്ത്രണ്ട് മണി ആകുമ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഒറ്റ ഒറക്കാ പിന്നെ കൊച്ച് വരാനാകുമ്പോക്കെ എണീക്കുള്ളൂ
ഉം എപ്പളാ വര്ക കുട്ടി
മൂന്നരാവും
ആഹ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾലാണോ
അല്ല അംഗലവാടി
ആഹ് അംഗനവാടിയാണല്ലേ
ഉം ഉം
എപ്പളാ എണീക്കല് രാവിലേ
രാവിലെ ഒരഞ്ച് അഞ്ച്ണിയാവുമ്പ ഒണരും
അഞ്ചോണിക്കക്കണീക്കോ
ഒണരും പിന്നെ അമ്മള് ആറ് മണി ആറരെക്ക ആവുമ്പോ കിച്ചണില് പോവും പോയി ആറരക്കെന്തായാലും ആവും കിച്ചണില് പോകുമ്പോ, എന്നാലേ അവൻ പോകുമ്പ എല്ലാ ജോലിയും കഴിയും, പിന്നെ കെടന്നൊറങ്ങും അവൻ വരുമ്പക്ക്
എപ്പളാ ഒക്കെ തീരല് കുളിയൊക്കെ എപ്പളാ കഴിയാ
ഇന്റ മോൻ പോവുമ്പൊക്കെ പത്തരാവുമ്പൊക്ക എല്ലാം കഴിയലിണ്ട് എക്കെ കഴിയും പിന്നെ കെടന്നൊറങ്ങും മറ്റ രാവിലുള്ള സമയം ന്താന്നാല് അവൻ ഒമ് ഒമ് ഒമ്പത് മണി ഒമ്പതര കെടന്നൊറങ്ങും അത് കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങള് രണ്ടാളും കൂടെ ഒറങ്ങി അഞ്ചു മണി വരെയൊക്കെ കെടന്ന് ഒറങ്ങലിണ്ടായിരുന്നു
ആഹ്
അവനില്ലാത്തോണ്ട്
ആഹ്
ത്തേനും അവൻ വരുന്ന സമയം വരെ കെടന്നൊറങ്ങും, പിന്നെ വന്നിട്ടേ ഫുഡൊക്കെ കഴിക്കുള്ളൂ
ആഹ് വീട്ടിലിങ്ങള് മാത്രാണോ
അല്ലല്ല എല്ലാരുണ്ട്
തറവാടായിരിക്കുംലേ ഉം ഉപ്പ്മ്മീ എല്ലാരും ഉണ്ടാവൂലേ ഞങ്ങളും തറവാടന്നെ ഉം ങ്ങള് വീട് വെക്കുന്നുണ്ടോ വേറെ
ഇല്ലല്ല വാങ്ങിട്ടുണ്ട് ഇനി വെക്കണം വീടൊക്കെ വെക്കണം
ആഹ്
ഉം
ഞങ്ങളുങ്ങിനെ സ്ഥലൊക്കെ നോക്കുന്നുണ്ട്
ഇൻഷാ അല്ലാഹ് ഒക്കെ ശെരിയാവട്ടെ ആവും പിന്നെ
ഞ്ഞിമോന് വരുമ്പോ എന്താ കൊടുക്കാ കടിയായിട്ട്
ആഹ് ആഹ് ഇല്ല അവിട്ന്നൊക്കെ കഴിച്ചിട്ടേക്കാരം പോരാ പിന്നെ എന്തെങ്കിലും ചെലപ്പോ വന്നാ പാല് കുടിക്കും ചെലപ്പോ ചോറുണ്ണും അത് ഓരോ തിനനുസരിച്ച അങ്ങനെ ക കറക്റ്റ് ഒന്നുല്ല അവിട്ന്ന് ഓല് പോരുമ്പോന്നെ നല്ല കൊടുക്കും
ആഹ് അപ്പോ
ആഹ് ഇണ്ട് ഇണ്ട് ഉപ്പ്മാവോന്നല്ലേ ഇപ്പോ ഇഡ്ലി സാമ്പാറ് എല്ലണ്ട് ബീരി ആഹ് അവ് ല് കുഴച്ചത് പലേ സാനങ്ങളോ ഉം ഇണ്ട്ണ്ട്
പണ്ടൊക്കെ വെറും
വെറു അത് അമ്മക്ക് വീട്ട് കൊടുത്തയച്ചീന് ഇപ്പൊ അതില്ല
ആഹ് ഇപ്പ അവിടുന്ന് കൈക്കണം ലെമ്
അവിട്ന്ന് കഴിക്കണം ഓൽക്ക് എത്രോ മൂന്നാല് നേരം ഭക്ഷണം കൊടുക്ക്ണ്ട്
ആഹ് വീട്ട്ക്ക് കൊടുത്തയക്കാൻ പറ്റൂല അപ്പൊ
ഇല്ല ഇല്ല
ഉം രായി ഒക്കെ കൊടുക്
ആഹ് രായി ഇണ്ട് രായി പായസ്ണ്ട്, കടല മുട്ടായി, മുട്ട, പാല്, ബിരിയാണി
ആഹ് ബിരിയാണിക്കെ ആഹ് ഉം നമ്മളൊക്കെ പോയി പിനന്ന് വെറും ഒരു ഉപ്പ്മാവ് ഇണ്ടാവും
അതെ അതെ
ഇപ്പൊക്കെ റിച്ചായില്ലേ
വേറെന്തൊക്കെ വിശേ